എന്തൊക്കെയണ്ട് വിശേഷങ്ങളൊക്കെ ചായകുടിച്ചോ
ആഹ് ചായ കുടിച്ചു പതിനൊന്നരായില്ലേ
ചോറൊക്കെ ആയോ ചായ കുടിച്ചിട്ടാവലോ പതിനൊന്നര ആയല്ലേ സമയം ചോറൊക്കെ
ആഹ് ചോറൊക്കെ റെഡി ആയികൊണ്ടിരിക്കുന്നുണ്ട് ഞക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെല്ലേ
വീട്ടക്ക് പെരുന്നാൾക്ക് പോയിട്ടുണ്ടാവൂല്ലേ ഇല്ലേ
പോയിട്ടില്ല
ചോറൊന്നും പിന്നെ വെക്കേണ്ട ആവശ്യണ്ടായില്ല തലേ തന്നെ ഉണ്ടാവല്ലോ
ചോറ് വെക്കണം ഇന്നലെ പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ ഹസ്ബൻന്റെ പെങ്ങളൊക്കെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ആഹ് അപ്പ ഇന്നിപ്പോ ചോറ് വെക്കണം
ചോറ് വെക്കണം ഞാന് ഇന്ന് പൂളയും ബീഫുമാണ് ഉണ്ടാക്കി എടുക്കണത്
പുളിയാ എങ്ങനെയാണ്
പൂളെം ബീഫുംല്ലേ
പൂളയും ബീഫും ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഉച്ചക്ക് ചോറ് വെക്കാതെ
ചോറ് ഇന്നലത്തെ ബാക്കി ചോറുണ്ട് അപ്പൊ പിന്നെ ഞാന് പൂള ഉണ്ട് ഹസ്ബൻഡ് കൊണ്ടന്ന് തന്നപ്പോ ബീഫുണ്ടായി
ആഹ് അല്ലാ പിന്നെ ഇന്നലെന്താ ഉണ്ടാക്കി ആഹ് ആഹ്
പിന്നെ
അതേപോലെ ബിരി ബിരിയാണി ഉണ്ടാക്കിയത് അപ്പൊ പെങ്ങള് അവര് അവരെ വീട്ടിൽന്ന്ന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊണ്ടീന് അപ്പൊ അതും ഉണ്ട് പിന്നെ മന്തി അതുണ്ട് ബിരിയാണിയ ബീഫ് ബിരിയാണിയ ഇന്നലെ ഉണ്ടാക്കിയണ്ട് എല്ലാതും ഉണ്ട് പിന്നെ ഞങ്ങല്ല ഉച്ചക്ക് ഇങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു അപ്പൊ എല്ലാതും ഉണ്ട് ബാക്കി എന്നാലും
ആ ഓർഡർ ചെയ്യുമ്പോ പിന്നെ ഒരുപാടൊന്നും ഉണ്ടാവൂ ല്ലാ
കൊറെൊന്നുംല്ല പക്ഷെ നമ്മള് ബിരിയാണി ഒക്കെ ആഹ് ബാക്കിണ്ടേ അപ്പൊ ബിരിയാണി രണ്ടു നേരം ബിരിയാണി ഇവർക്ക് പറ്റിയിട്ടില്ലേ കുട്ടികൾക്കൊന്നും
ആ വറ്റിട്ടുണ്ടോല്ലല്ലേ ശരിയാ പിന്നെ ഒരു വെറ സാദാ ചോറ് കഴിക്കാനൊരു ഇഷ്ടാ പിന്നെ കൊറച്ചു ദിവസത്തിന് ബീഫന്നെ ആയിരു
ആ ഇനിപ്പോ കൊറച് ദിവസം ബീഫ് തന്നെയാണല്ലോ ബീഫ് ഇഷ്ടം പോലുണ്ട് അവയ്ക്ക് ബീഫ് ബിരിയാണി ഒക്കെ ഇഷ്ടല്ല ബീഫ് വരട്ടിയത് അങ്ങനൊക്കെയാ കഴി
എനിക്കും ഇഷ് എനിക്ക ഇഷ്ടല്ല ബീഫ് ബിരിയാണിക്കെ ആ എനിക്കും ഇഷ്ടല്ല ബീഫ് ബിരിയാണിയന്നോ ഫ്രൈഡ് റൈസ് കഫ്സ മന്തിയാക്കെ അങ്ങനെത്തെക്കെ വെച്ച് ഏറ്റവും ഇഷ്ടം കബ്സയാണ്
ഏക്ക് ഫൈ ഡ്രൈസാണിഷ്ടം ഫൈ ഡ്രൈസ് ആ ക്കടയി ചിക്കനും ഭയങ്കര ഇഷ് അങ്ങനെയണ്ട ആ അങ്ങനെ ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ കഴിക്കാൻ ഞാനതെന്നെയാണ് കൂടുതൽ ഇണ്ടാക്കാറ് പെര്ന്നാളന് അ പ്പ ഇന്നലെ പിന്നെ ഇന്നലെ സംഭവം എന്താച്ചാല് പിന്നെ ചിക്കൻ വാങ്ങാൻ മറന്നു രാത്രി മിഞ്ഞാന്ന് രാത്രി ചിക്ക് ക്കം മാങ്ങാ മറന്നു അപ്പൊ നോമ്പായിരുന്നല്ലോ തലേ ദീസം
അതെ നോമ്പാണ്
ക്കം വാങ്ങി പിറ്റേന്നക്ക്ള്ള ചിക്കൻ വാങ്ങാൻ മറന്നു ഹസ്ബന്റ് വാങ്ങീ ഫ്രഡ്ജിവെ ഞാൻ ഹ സ്ബന്റ് വാങ്ങി ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടാവന്ന് കരുതിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല പിറ്റേന്ന് ബിരിയാണി വെക്കാ നോക്ക് ആ ഞങ്ങള് സ്വന്താണ് ആ ആ സ്വന്തം തന്നെയാണ് ആ ഹസ്ബൻഡ് കോളജ് പഠിപ്പി ക്കാണ് അപ്പോൽക്ക് പെരുന്നാൾ ലീവാണ് ആ ആ അറബി കോളേജ് ഇസ്ലാമിക് കോളേജ്ല്ലോ
പ്പോര്ക്കൊക്കെ അവിട്ന്ന് എത്തിപ്പെട്ടിട്ടൊക്കെ വാണ്ട്യരൂല്ലേ
ആ ഒര്ക്ക്പ്പ ലീവായ്ര്ന്നു പെരുന്നാൾ ലീവേ അപ്പൊ ആ ഓൽക്കിനി പെരുന്നാൾ നാലീസം പെ ലീവ് ണ്ടാവും നാലീസൊന്നല്ല തോന്ന്ണ്ട് ഏ അഞ്ചീസോ ആറീസൊക്കെ ലീവ് ഇണ്ട് തോ
ആ അങ്ങനെയൊക്കെയണല്ലേ അപ്പൊ ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ പൊരി ക്കെണ്ടാക്കിയോ
ആ ന്നി്ട്ട് അതന്നെ അന്നട്ട് ചിക്കൻ കിട്ടീട്ടില്ല്യ അപ്പൊ ഞങ്ങള് ഇന്നലെ ഉച്ചക്ക് ഓർഡറെയ്തു ഓ അങ്ങനെ ഓർഡർ ചെയ്ത ഞങ്ങള് വെല്ലാ ഓർഡറ് ചെയ്യാറൊന്നില്ല ആർക്
ഞാൻ ഞങ്ങള് ഓഡർ എല്ലാരും ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞങ്ങങ്ങള് ഓർഡർ ചെയ്യില്ല പിന്നെ ഒരു രസം കിട്ടൂല അ
സംഭവം നല്ല രസം തന്നെയാണ് ക്ഷെ എന്താ ഞമ്മള് ഇക്കങ്ങനെ വീട്ട്ന്ന്ണ്ടാക്കുന്നന്നെയാണ് ഇ
അയ്ണ്ടാക്കിയാണ്ട് പെരുന്നാൾ കൈച്ചുമ്പതൊരു വേറെ രസാണല്ലോ
അന്ന് ഇന്നലെ കുടുങ്ങീട്ട് അതെ ഇന്നലെ കുടുങ്ങീട്ടങ്ങനെ ഓർഡർ ചെയ്തതാണ്
പണിയില്ല നമുക്കിങ്ങനെ വെറുതിങ്ങനെ ഇര്ക്കാം അതൊരസല്ലേ അത് നമ്മൾ ണ്ടാക്കും ആ പായ ഞാന് മദ് ഹൂത്തണ്ടാക്കിന്നെ
ആ ഡ്രസ്സൊക്കെ എടുത്തീന്നോ
ആ ഡ്രസെ എടുത്ത് മക്കൾക്കും ഇൻകൊ ഡ്രസ്സെടുത്ത് ഹസ്ബൻഡിനാെക്ക ആ ചുരിദാറിടും മേക്സിടും ഒക്കെടും ഉ
ആ ഉം
നിങ്ങൾക്കെന്തെടു
ചുരിദാറന്നെ എടുത്തു ചുരിദാറൻ നേരത്തെ എടുത്തിരുന്നു മാക്സി ആ മാക്സിടാറുണ്ട് ചുരിദാറിടും രണ്ടും ഇടും ഒരേ പോലെ ങാ
പുറത്ത്ക്കെ പോക്പോ പിന്നെ ചുരിദാറൊക്കെ ഇട്ട്
ആ അപ്പൊ ചുരിദാർതന്നണോ ആ ആ സ്വന്തം വീടാണോ ആ എത്ര പേരുണ്ട്
ഉണ്ട്
ആ ആ ഇപ്പനാലാള് ഇപ്പൊ ഈസ്കൂളൊന്നുംഇല്ല നല്ല കലപില ശരി
ആ അല്ല രണ്ട്മക്കള് കല്യാണം കഴിഞ്ഞന്ന്
ഏ
രണ്ടാള്കല്യാണം എന്റെ തായെ പിന്നെ ഒരാൾ പത്തിലാണ് ഒരാൾ എട്ടിൽ ഇപ്പ ജയിച്ചു
ആ എന്റെ പിന്നെ രണ്ടാ മൂത്തത് രണ്ട് ആൺ ഒരാണ് ഒരാൾ പത്തിലാണ് ഒരാള്എട്ടാം ക്ലാസ്സിൽ കാണ് പ്രാവിശ്യം
ആഹ് അത്ര
ആഹ് പിന്നെ പെൺകുട്ടികള് രണ്ടാ ചെറ്ത് ഒന്ന് ചെറുതിനെ ചെറുതിനെ സ്കൂൾ ചേർത്ത ഒന്നായി ടില്ല ഒന്നര വയസ്സാണ്
ആഹ് അത്രേയിട്ടുള്ളുവേ
അടുത്തത് മൂന്നാം ക്ലാസ്സ്ക്കാണ്
മൂന്നാം ക്ലാസിലാ ആഹ് പിന്നെന്താ അപ്പൊ അങ്ങനെ കഴിഞ്ഞു വീട്ടക്ക് എന്തേ പോവാഞ്ഞെ
വീ വീട്ടക്ക് പോവാഞ്ഞ്ച്ച പിന്നെ ആഹ് നാത്തൂൻ വന്ന് പിന്നെ ഇനിയിപ്പോ സ്കൂള് തുറക്ക ല്ലേ ന്റെ വീട് കുറച്ച് ലോങ്ങാണ് പിന്നെ നിപ്പോ സ്കൂള് തുറക്കാനായി ആഹ് ആഹ് അപ്പൊ വീട്ടക്ക് ചിലപ്പോ കു കുട്ടികളിപ്പോ രണ്ടാളും പോകുന്നുണ്ട് വലിയൊരു രണ്ടാളേ അവരിന്ന് പോവുവാണ് എന്റെ വീട്ടക്ക്ണ്ട് ഇനിപ്പോ ഇവിടെ ഹസ്ബന്റിന്റെ മൂത്തച്ഛനും മൂത്തച്ഛിയും ഇവിടെ പോയതാണ് ഹജ്ജിനന് പോയതാണ് അപ്പൊ അവരെ കുട്ടികളുണ്ട് ഇപ്പൊ മൂന്ന് കുട്ടികള
അവരൊക്കെ നോക്കേണ്ടി വരൂല്ലേ ഹ്ഹെ
ആഹ് അപ്പൊ ഇപ്പൊ ഓര് ഉമ്മാന്റെ കുടീക്കോയിരിക്കയാണ് മദ്രാസേൽ ഒരാള് പത്താം ക്ലാസ് ആണ് ഒരാള് നാലാം ക്ലാസ്സാണ് പിന്നെ ആരണ്ട് കുട്ടികള് രണ്ടാളും ഉണ്ടാവും പിന്നെ മൂത്താള് പിന്നെ ഈ അറബി കോളേജിൽ പഠിക്കയാണ്
ആഹ്തന്നെ അങ്ങനെയാ
അപ്പൊ അയിനും ലീവാണ് പോ
ആ എല്ലാർക്കും പിന്നെ നമ്മള് പോവാ ശരിയല്ലല്ലോ
ഇന്നിപ്പോ പിന്നെ വരൂന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടില്ല സ്കൂൾ തൊറക്കുമ്പോത്തേനേവരുള്ളൂന്ന് പറഞ്ഞ്
ഉമ്മേം ഉപ്പേംക്കണ്ടോ
ഏഹ് ഇല്ലില്ല ഉമ്മപ്പ്ണ്ട് ആഹ്
ആഹ് സ്കൂള തുറക്കാനായില്ലേ ഒന്നാം തീയന്നെ തുറക്കുന്നത് തോന്ന്ലേ ഒന്ന് പിന്നെ ആഹ് ഒന്നു വിവരം പിന്നെ ഗ്രൂപ്പിലൊന്നും വന്ന് ഒന്നാം തീയന്നെ കേറും
ഒന്നാം തീയന്ന്യാണ് തോണൂ ഒന്നാം തീയതി പറഞ്ഞി ഇന്നാള് എന്തോ ഗ്രൂപ്പ് ഇപ്പ വാട്സാപ്പിൽ പറഞ്ഞു ടീച്ചർ ഒന്നാംതീയന്നെയാണ്
ആഹ് ആഹ് ആ അതന്നെ വേറ ഒന്നും പിന്നെ പറഞ്ഞ കേട്ടില്ലാപ്പൊ തിങ്കളാഴ്ചയാണല്ലേ വരാ
തിങ്കളാഴ്ചയാണ് നിങ്ങളെങ്ങനെ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കലെങ്ങനെ ബീഫ് ആദ്യൊന്ന് വേവിച്ചെടുത്തിട്ടാണോ
ആഹ് ബീഫ് ഞാൻ മസാലൊക്കെ തേച്ചിട്ട് മസാല ഗരം മസാ മറ്റേ മീറ്റ് മസാല ഉണ്ടല്ലോ
അതല്ല അപ്പൊ ബീഫ് വേവുവോ ആ ദമ്മിലിട്ട് വെക്കുമ്പോ
വേവിക്കും
മസാല തേച്ചിട്ട വേവിക്ക
ആ മസാല തേക്കും പക്ഷെ ഉള്ളി തക്കാളി ആതൊന്നും ഇടൂല അല്ലാതെ ബീഫ് മസാലകള്
ആ മസാലകളൊക്കെ ഞാനും എന്താന്നറിയോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാല സ്പൈസസ് ഒക്കെ ഇട്ടാണ് ഇന്ന് വേവിച്ചത്
ആ അങ്ങനെ തന്നെ വേവിക്കുക പിന്നെ നമ്മള് കൊഴച്ച് വെക്കും പിന്നെ വഴറ്റേണ്ട ആവശ്യംല്ലല്ലോ
വയറ്റണ്ടേ ആവിശ്യം
ആ ഇത് ഞാന് വയ റ്റി തന്നെയാണ് വെച്ചത്ട്ടാ ഉള്ളി തക്കളിക്കെ ഞാൻ ചിക്കന് വേണ്ടിട്ട് റെഡിയാക്കി താരുന്നു മസാലയൊക്കെ
നിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ ഒരുപാട് സാധനങ്ങ അരിഞ്ഞെടുക്ക
നല്ല പണിയണ്
നല്ല പണിയ ബിരിയാണി ഉണ്ട പക്ഷെ രസാണ് എല്ലാരും കൂടെ ആവുമ്പോക്കെതൊലിച്ച് ണ്ടാക്കിണ്ടുമ്പോക്കെ രസമാണ് ഉണ്ടാക്കിഎടുക്കാൻ ഒറ്റക്ക് ഭയങ്കര മടി പിന്നെ കൂട്ട കുക്കർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാട്ടോ പിന്നെ ഒരുപാട് സധങ്ങളൊന്നും വേണ്ട ബീഫ് മസാലക്കല്ലേ ഏ ബിരിയ മസാല ഒക്കെ ഇട്ടെടുത്തിട്ട് അരിയും ചോറൊക്കെ ഒപ്പട്ടം വെച്ചാ മതിയല്ല അടിപൊളിയ ആക്ക ആ അങ്ങനെ ഉണ്ടാക്കാറ് പെരുന്നാൾക്കൊന്നും പറ്റൂലല്ലോ പിന്നെ നമ്മളെ വീട്ടിക്ക്
തിനെ കൊറച്ച്ണ്ടാക്കുന്ന പോലെല്ലല്ലോ കൊറേ ണ്ടാക്കുമ്പളെ നമ്മള്
ഈ പെരുന്നാളല്ലേ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മള് നമ്മള് വീട്ട വെക്കണമാതിരി ഒരു ലേശം ഉണ്ടാക്കാൻ പറ്റും
ആ ഉണ്ടാക്കാൻ പറ്റൂല
കൊറച്ചധികം ഇണ്ടാക്കണ്ടേ
ആ ആ പെരുന്നാളൊക്കെ ആയിട്ട് എവിടേക്കെങ്കിലും പോണുണ്ടോ
കൊറച്ചധികം ഉണ്ടാക്കേണ്ടി വരുവല്ലോ
ആ അതെ എവിടക്കും ദൂറായിട്ട് എവിടക്കലും പോവോ
ടൂറ് സ്കൂൾ പൂട്ടിൽ പോയിട്ടുണ്ടായിനി ഇപ്പോ കുറച്ച് മുന്നേ പെരുന്നാളിന്റെ കുറച്ച് മുന്നേ ഒക്കെ ടൂറ് പോയിട്ടുണ്ടായിന്ന്
ആ
മക്കളൊക്കെ കൂട്ടിട്ട്ടൂറ് പോയിട്ട് എല്ലാരും കൂടി കുടുംബക്കാരൊക്കെ ഒത്ത് ബസിലൊക്കെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണക്കൊ കൊണ്ടുപോയി ഭക്ഷണൊക്കെ വൈക്കല് ഇരുന്നൊക്കെ കഴിച്ച്
ആഹ് എവ്ട്ക്കാ പോയിര്ന്നത്
മലമ്പുഴയേക്കാ ടൂറോയീനെ
ആഹ്
അട്ത്ത്ക്കാ പോയെ തോനെ ദൂരത്ത്ക്കൊന്നും പോയിട്ടില്ല. ഈ മക്കളെ ഒന്നും കൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും പോവാൻ കഴിയൂലയ്.
ഉം പിന്നെ നല്ല വെയ്ലായിര്ന്നല്ലോ ഇപ്പളല്ലോന്ന് അതെ അതെ
ഒന്ന് പോയി ഒന്ന് കേറി എറ്ങ്ങി പോന്ന് അത്ര മാത്രം ഓലൊര് പൂതി ക്ക തിന് പോയതെ ക്കാണ് ഓലൊരിഷ്ടം പോകണന്നൊക്കെ പറഞ്ഞപ്പൊ പിന്നെല്ലാരുംകൂടി കൂടിട്ട്
ആഹ് പിന്നെ അന്നൊക്കെ നല്ല വെയിലായിര്ന്നല്ലേ ഇപ്
ആ പേറ്റ നാന്റെ ഇപ്പളല്ലേ ഇപ്പ വയിൽ കര്ത്ക്ട് ന്ന് പക്ഷെ ഇന്നലെ പെര്ന്നാളായപ്പ രാവിലെ നല്ല മയപെയ്ത് വെയ് ഉച്ചായപ്പോ നല്ല വെയിലറിച്ച്. ഞാൻ വിചാര്ച്ച് മഴക്കാലം തൊട്ങ്ങി ഞ്ഞു വിചാരിച്ച്
ആ ഞാന് പറഞ്ഞു മഴപെര് ന് ന്നാളാകുമ്പളാണ് മഴ തോട്ങ്ങാ
ആ പിന്നെന്താ പിന്നെത് വരെ മഴ പെയ്തിട്ടില്ല പിന്നെത് വരെ നല്ല വെയ്ലാ
നല്ല വെയ്ലന്നെണ്
മഴ പിന്നെ ആ മഴ കണ്ടിട്ട്
ആ ആ അതന്നെ ആ അ ആ
എന്താന്ന്ട്ട്
ന്ന്ട്ട് മക്കളൊക്കെ വിര്ന്ന് വന്നോ
ഇല്ല ആ വന്നീണ് ഒരാള് വന്നാണ്ട് പോയി പിന്നെ വീട്ടിലവ്ടെ നാത്തൂനും ആ എല്ലാരുണ്ട് പറഞ്ഞപ്പ്ളേയ് ഭക്ഷണം കഴിചേന്റെഷം പോയി രാത്രിന്നെ പോയി
ആ ആ
മറ്റുളെ പിന്നോളെ പുതിയാപ്ലവടെല്ല പിന്നോള് വടണ്ട്
ആ ആ
വടണ്ട് വടണ്ട്
ട്ട്യാള്ണ്ടോ
ഇല്ലല്ല കഴിഞ്ഞ വർഷാ ഞാൻ പറ്ഞ്ഞീലെ രണ്ടാളെ കല്യാണം കഴിഞ്ഞത്
രണ്ടാളും ഒപ്പം കല്യാണം കയി ഞ്ഞത്
അല്ല ഒരു കൊല്ലത്തിലാണ് ഒരു മാസം അർമാസം കൈഞ്ഞേ ശേഷം മറ്റൊളെ പെട്ടന്ന് ഇങ്ങനെ റെഡി ആയപ്പോൾ അധ് ഇങ്ങനെ കയിഞ്ഞു ഓൽ വലിയ ഡിഫറെൻസ് ഇല്ല രണ്ടു വയസ്സിന് മാറ്റ അപ്പ അങ്ങനെ മറ്റുള്ളത് വലിയളതാദ്യം കഴിഞ്ഞ രണ്ടുകൊല്ലം കഴിഞ്ഞരാണ് കല്യാ ഉണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ ഇവളെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചോദിച്ചു വന്നപ്പോ നല്ല കല്യാണക്കായപ്പോ പിന്നെ നമ്മള് തട്ടി വിട്ടില്ല
ആ ആയിക്കോട്ടെ ആ എന്നാ ശരി ആ